ഹലോ കേൾക്കമോ ആ കേക്കാം കേക്കാം
ആ എനിക്ക് നന്നായിട്ട് കേക്കാം അപ്പൊ ഇപ്പം നമ്മൾ എന്തിനെ പ് പറ്റി സംസാരിക്കും
നമുക്ക് ക്യാൻസർ അസുഖത്തെ പറ്റി സംസാരിക്കാം
ഓക്കെ ഓക്കെ ഓക്കെ
ആ നമ്മളെ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ആ നമ്മളുടെ ഭക്ഷണ പദാർഥ ത്തങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം അത് കാരണം നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണിപ്പം നമ്മളുടെ സമൂഹത്തിനടുത്ത് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ആാാാാ ആ ക്യാൻസറു പോലത്തുള്ള അതായത് നമുക്ക് തന്നെ മനസ്സിലാവാൻ പറ്റാ ത്ത ഇതെങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുന്നെന്നോ സംഭവിക്കുന്നു എന്ന് നമുക്ക് തന്നെ മനസിലാക്കാൻ പറ്റാത്ത രീതീ ലത്തുള്ള അസുഖങ്ങളാണ് ഇപ്പം മനുഷ്യർക്കുണ്ടാവുന്നത് അതിലി പ്പം വലിയ തോതില്
ഫുഡിന്റെ ഫുഡിന്റെ കാര്യത്തില് മാത്രമ അല്ല എനിക്കു തോന്നുന്നു കോസ്മെറ്റിക്സ് പിന്നെ ഈ നമ്മൾ വൈറ്റ്നിങ് ക്രീമൊക്കെ നല്ല ബ്രാൻഡ്ടല്ലാത്ത കാര്യങ്ങ ലങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ചിങ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടെ ഓരോരുത്തരെ അങ്ങനെ വൈറ്റനിങ് ക്രീമൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് കോസ്മെറ്റിക്സെ അതൊക്കെ ഇതിനകത്ത് നല്ലൊരു ഫാക്ടറാ യിരിക്കും ഈ
അതെ അത് സ്കിൻ ക്യാൻസറിലേക്ക് വരുമ്പോളല്ലേ ഇപ്പം നമുക്ക് വേറെ അസുഖങ്ങളെ നമുക്കെ എസ്പെഷ്യലി ഈ യൂട്രസിലൊക്കെ ക്യാൻസർ വരുന്നത് അതെ ആ പിന്നെ പിന്നിപ്പം കോമണായിട്ടുള്ളതാണെ ത്രോട്ട് ക്യാൻസറെ ഇത് ക്കെ ഒരു പതിനഞ്ച് വർഷം മുന്നേ എടുത്തെ നോക്കുകയാണെങ്കിൽ മനുഷ്യമാർക്കെ ഇത് ഇങ്ങനത്തെയുള്ള അസുഖങ്ങളൊക്കെ വളരെ രെ കുറവായിരുന്നു ഇപ്പം കൂടും ഇപ്പഴും ഇത് എന്താ പറയാ നമ്മളുടെ മനുഷ്യന്മാരുടെ ശരീര ത്തെല്ലാം സെല്ലുകളെല്ലാം ഔട്ട് ഗ്രോ ചെയ്യുകയാണ് ഇത് ഇത് മൾട്ടിപ്പിൾ ആയി മൾട്ടി ഫ്ലൈ മെട്രിക് പ്രശ്നമാണോ അല്ലെങ്കിലെ ഒരു എന്താ പറയാ ഇതിനെ നമ്മളിനി കു കൂടുതലു സ്റ്റഡി നടത്തണ്ട പ്രശ്നമാണോ എന്നുള്ളതല്ല നോക്കികാണെണ്ടിയിരിക്കുന്നു പക്ഷെ ഈ ഒരു ക കഴിഞ്ഞ പത്ത് വർഷം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പത്തിരുപത് വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം നമ്മൾടെ നാട്ടിൽ വളരെ കൂടുതലാണെ
സത്യം ഇപ്പൊ തന്നെ നമ്മള് ഒരു ഇരുപത് പേരിലെ ഒരാൾക്ക് വെച്ചിട്ട് അങ്ങനെ നോക്കിയാ യാലും ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ആ രോഗം വരുന്നുണ്ട് ക്യാൻസറെന്നു പറയുന്നത് പക്ഷെ
ഏ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യൂവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്
അതെ അതെ ക്യാൻസർ തന്നെ രണ്ട് തരത്തിലാണ് എനിക്ക് തോന്നു എനിക്ക് ഓർമ്മ എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കില് എന്റെ ഓർമ്മ ശരിയാണെങ്കില് ര ബിനായിനും മെലിഗ്ന്റും രണ്ട് തരത്തിലുള്ള ട്യൂമറുകളാണ് ഒരു മനുഷ്യ ശരീരത്തില് ഉത്ഭവിക്കാൻ പറ്റുന്നത് ഈ ട്യൂമർ ബിനായിൻ ആണെ നമ്മുക്കത് രണ്ടാമത്തെ സ്റ്റേജ് വരെ ട്രീറ്റ് ചെയ്യാം മെലഗ്നന്റ് ആണെങ്കി അവർക്ക് മരണം ഉറപ്പെ ഉറപ്പാണ് ക്യാൻസർ കാരണം മലക്നറ്റ് എ എം എ എൽ ഐ ജി എൻ എ എൻ ടി മലിഗ്നന്റും മറ്റത് ബിനായിൻ ബി എൻ ബി ഇ എൻ ഐ ജി എൻ രണ്ട് തരത്തിലുള്ള അതന്നെ അതെ രണ്ടു തരത്തിലുള്ള ട്യൂമറുകളാണ് മനുഷ്യ ശരീത്തിൽ വരാൻ എനിയ്ക്കു തോന്നുന്നു പ്ലസ് ടു ൽ നമ്മള എപ്പോഴോ പഠിച്ചി പഠിച്ചിരിക്കുന്നൊരു കാര്യമാണിത് പിന്നെ അതിന് മെലിഗ്നന്റ് ട്യൂമറുകളെ പറ്റി അപ്പം ആ ഇപ്പം ഇ പക്ഷെ ഇപ്പ നമ്മള എടുത്ത് നോക്കുകയാണെങ്കിൽ മലിഗ്നന്റ് ട്യൂമറുകളാണ് കൂടുതൽ ക്യാൻ ക്യാസറു കാരണം മരിക്കുന്ന ഒരുപാട് മനുഷ്യമാരും നമ്മുടെ ചുറ്റുപ്പുണ്ട്
ആഹ സത്യാണ് അത് അത് വളരെ കറക്റ്റ് ആയ കാര്യവാ
അതെ ഈ ക്യാൻസർ വരാൻ അതായത് ഒരു മനുഷ്യന് ക്യാൻസർ വരാൻ കാരണങ്ങൾ ഭക്ഷണത്തെ അപേക്ഷിച്ചച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ കുറെേ ഫാക്ടേഴ് ഉണ്ട് അതായത്പ്പം കാലാവസ്ഥൽ ഉണ്ടാവുന്ന മാറ്റം ചിലപ്പോൾ ഇതിനെ എഫക്ട് ചെയ്യാം കാരണം നമ്മളിപ്പം അതെ ഫോണിൽ നിന്നുണ്ടാവുന്ന റേഡിയേഷൻ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മള് സൺസ്ക്രീനുക ാുമ്പ അതില് എ് ഫോർി പ്ല എഴുതിരിക്കുന്നതില് അതിനെ ഉണ്ടാവുന്ന ഒരു ഹിഡൻ റീസൺ തന്നെ നമുക്കിപ്പം സൂര്യൽ നിന്ന് കിട്ടുന്നത് പ്രോപ്പർ ആയിട്ടുള്ള വിറ്റമിൻ ഡി എഫിഷ്യന്റ് ആയിട്ടുള്ള സൂര്യപ്രകാശമല്ല അ ശതമാനവും യു വി ബി റേസ് ആണ് വിച്ച് ഇസ് വെരി ഹാർാംഫുൾ ഫോർ അവർ ഹ്യൂമൻ ബോഡി അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല പരിസ്ഥിതിക്കും വളരെ ഒരു വൃത്തികെട്ട രീതിൽ അതിനെ അഫക്ട് ചെയ്യും ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓസോൺ പാളികയൊക്കെ അതിന്റെ ഹോള് വലുതാകുന്നു ുന്നതും അതിൽ നിന്നണ്ടാവുന്ന ആ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ അംശങ്ങളും ഈ സൂര്യപ്രകാശത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റീസന്റ് സ്റ്റഡി പറയുന്നത് എത്ര മാത്രം ശരിയണ്ടെന്ന്റിയില്ല പക്ഷെ എന്നാലും ക്ലൈമാറ്റിക് ഫാക്ടേഴ്സും ചിലപ്പോൾ ക്യാൻസറിന് ചിലപ്പോ ക്ൻസർ വന്നേക്കാം സ്കിൻ ക്ൻസർ ുള്ള അുങ്ങളും ഇും ഭയങ്കര കോമൺാണ്ണ് സൂര്യാഘതൊക്കെ എന്തോരം മനുഷ്യമാർക്കാണ് ചൂട കാലത്തെ ആൾക്കാർക്ക് വരുന്നത് സൂര്യാഘാതം കാരണം മരിച്ച എത്രയോ പേര് ഈ കഴിഞ്ഞ രണ്ടു മാസം നമ്മൾ കണ്ടു
ആ പിന്നെ നമ്മള് ഇൻഹെൽ ചെയ്യുന്ന ദവായി പഹാഗല
അതെ
അതൊക്കെ ഭയങ്കരമായിട്ട് പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മള് ടക്ക് കെയർ ചെയ്താലും നമുക്ക് അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്ന പോയിക്കൊണ്ട് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് അതിനെ കാണേണ്ടി വരും
അതെ അതൊരു ഒരു ഗ്ലോബലൈസേഷൻ ക്രൈസിസ് അല്ലേ അത് നമ്മള് നോക്കി കാണായാണെങ്കില് ആഹ് നമുക്കിനനൊന്നും ചെയ്യാ പറ്റില്ല കാരണം നമ്മളി ഇനി എത്ര പറഞ്ഞാലും ഒരു വീട്ടിലിപ്പം കൂടിപ്പോയ നാല് വണ്ടി വണ്ടിയുണ്ട് ഒരാൾക്ക് ഒരു വണ്ടി പോലെ ആയി അങ്ങനെ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മളുടെ പൊല്യൂട്ടന്റ് നമ്മളുടെ പരിസ്ഥിതിൽ ഉണ്ടാവുന്ന പൊല്യൂട്ടന്റ് - ാസ സിന്റെ എമൗണ്ടും കൂടി തുടങ്ങി മീഥേന്റെ ഒക്കെ അളവ് വളരെ കൂടുതലാണ് ഇപ്പം അറ്റ്മോസ്ഫിയറില്
അതെ ഒട്ടുമിക്ക വീടുകളിലും എ സി എല്ലാ വീടുകളിലും ഓൾമോസ്റ്റ് മിക്ക മിക്ക വീടുകളിലും അത് ഉണ്ട്
കാരണം ഈ ചൂട് സഹിക്കാൻ മനുഷ്യർക്ക് ത പറ്റുന്നില്ല ഈ ഓരോ എ സി സ്ഥാപിക്ക- അവിടെ ഈ പറയുന്നോളം സോളിഡ്ഐസും ഡ്രൈ കാർബൺ ഡയോക്സൈഡും ഒക്കെേപിന്നെയും അവിടെ- കൂടവാണ്
ആഹ് അതെ അപ്പൊ ഇതെല്ലാം നമ്മള് തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മള ഇങ്ങനെ ഇൻഹെൽ ചെയ്തൊണ്ടിരിക്കും ഇക്കവാ
അതെ അത് ചെലപ്പോ എനിക്ക് തോന്നുന്നു ഈ- ഈ ഫാഗസ് ആ ഒരു റെസ്പിറേറ്ററി ഓർഗൻസിന് എല്ലാം എഫക്ട് ചെയ്യും അങ്ങനെ അങ്ങനെ അവിടെ- ആ ഭാഗങ്ങളിലെല്ലാം- ക്യാൻസർ വരാൻ ചിലപ്പോൾ ഇതൊക്കെ കാരണമായേക്കാം
പിന്നെ ഞാനിങ്ങനെ കേ ഒരു എത്ര ഒരു ഫൈവ് പെർസെന്റേജ് ആണെന്ന് തോന്നും ൻസർ ഹെറിഡിറ്ററി ആയിട്ട് വരാമെന്നും വരുമല്ലോ
അതെ
എടെ പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാല്- ഇങ്ങനെ ഹെറിഡിറ്ററി കട്ടിയും ഉള്ളത് ഇതേപോലെയാണ് കുഞ്ഞു പിള്ളർക്ക് വരെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും
ഉം പിന്നെ മദ്യപാനം സിഗരറ്റ് വലി അതൊക്കെ- ആഹ് കാൻസർ അസുഖങ്ങളെ ഇപ്പം ഒരു ചെറിയ പ്രായത്തിൽ അതിനെ അത് എഡ്യൂക്കേഷൻ - ഉണ്ടാവുന്നില്ല എങ്കിലും ഒരു പത്ത് മുപ്പത് വർഷം കഴിയുമ്പയത്തേക്കും ന നമുക്ക് ഒരു എഴുപത്തി പത്തഞ്ച് വയസ്സ് ആകുമ്പള് ആയിരിക്കും ഇത് ക്യാൻസർ ആയിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇതിന്റെക്കെ ഉപയോഗം നമ്മുടെ സെല്ലുകൾ മൾട്ടിപ്ലൈ ആവ ക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആഹ് പറഞ്ഞ ഏഹ് സയന്റിസ്റ്റുകളെയൊക്കെ ന-തെ അവരുടെ ആർട്ടിക്കിൾ പുസ്തകം വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്
ഓവർ യൂസ് ഓഫ് ആൽക്കഹോൾ കാരണം ക്യാൻസർ വരോ?
ഓവർ യൂസ് ഓഫ് ആൽക്കഹോൾ അല്ല സിഗരറ്റ് വലിച്ച് ശ്വാസകോശം ഏഹ് ചുരുങ്ങി അതില് വേറൊരു തരത്തിലുള്ള സെല്ലുകള് വളർ വളർന്ന് മൾ പ്പളായി ശ്വാസകോശത്തെ ഏഹ് ഓഹ് എന്താ പറയാ അത് പ്രോപ്പ പ്പറായിട്ട് നോർമലി ഫംഗ്ഷൻ ചെയ്യുന്നത് പോലെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും നമ്മൾ ക്യാൻസർന്ന് ഏഹ് ചെല രോഗികളിൽ അങ്ങനൊരസ അവസ്ഥ വരാറുണ്ട് അതിനേയും ക്യാൻസർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതുവരെയും വേറരു ആഹ് ടെം ആയിട്ടില്ല ഓവർ യൂസ് ഓഫ് ആൽക്കഹോളും ചെലപ്പോൾ ഒരു സമയം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മൾടെ മനഷ്യ ശരീരം നമ്മൾ പോലും അറിയാതെ യാണ് ഇപ്പോ ബിഹേവ് ചെയ്യുന്നത് അതെ ആഹ് സെല്ലുകൾ വളരാൻ ഒരു ഔഹ് ഒരു എന്താ പറയാ ഇരുപത്തിനാല് മണിക്കൂർ മതിയല്ലോ സെല്ലുകൾ വീണ്ടും വീണ്ടും വളരാൻ അപ്പം സെല്ലുകൾ മൾട്ടിപ്ലൈ ആവുന്നതാണല്ലോ ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം ഓവർ ഗ്രോ ഓഫ് സെല്ലുകളാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത് അപ്പം നമുക്കറിയില്ലല്ലോ നമ്മളുടെ ശരീരത്തെ എപ്പളാണ് സെല്ല് മൾട്ടിപ്ലൈ ആവുന്നത് എന്നുള്ളത്
ഊം പക്ഷെ ഒരു പരിധി വരെ നമ്മൾ തന്നെ ഇപ്പൊ അങ്ങോട്ട് വരുത്തി വെക്കുന്നതാണിതെല്ലാം
അതെയ് ക്യാൻസർന്ന് പറഞൊരു അസുഖം ചികിത്സിക്കാൻ തന്നെ ഒരു വലിയൊരു ചലഞ്ചിങ് ആണ് അതായത് ഇത്ര കീമോ ചെയ്യുക ഇതിനന് വേണ്ടിയുള്ള സാമ്പത്തികം ആ ഇത് ഇത്രയും കീമോ ചെയ്യുന്ന ഇത്രയും റേഡിയേഷന ഉള്ളിലേക്ക്. എടുത്ത് ആ രോഗി കടന്നു പോകുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങളൊക്കെ വളരെ വലിയത വലുതാണ്. അപ്പം ഈ അസുഖം വരുമ്പം ഒരു ആ രോഗിയെ മാത്രമല്ല. ഭാാവിക്കുന്നത് ആ കുടുംബം മൊത്തവും ആ കുടുംബത്തിന് മൊത്തത്തിൽ. പിന്നെ ഒരു ചാലഞ്ചാണ് എങ്ങനെ ഇതിനെ നേരിടാന്ന അപ്പം അപ്പം ഈ ഒരു ക്യാൻസർ രോഗികുള്ള ഒരു വീട്ടില് ക്യാൻസർ ബാധിച്ച ആ ഒരു ഏ മനുഷ്യനെ മാത്രമല്ല നോക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഇത് കണ്ടൊണ്ടിരിക്കുന്ന അവരുടെ ബന്ധുക്കളും. ആ ന നല്ല കമ്മിറ്റഡ് ആണ് എങ്കിൽ ഈ രോഗിയുമായിട്ട് നല്ല കമ്മിറ്റാണെങ്കിൽ ഇവർക്കും ഇത് കാരണം. ഇത് കണ്ട തന്നെ ഇവരുടെ ഇവരുടെ മാനസിക മാനസികാരോഗ്യം വീക്ക ആായിി പിന്നെ ഇത് ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നീങ്ങാം അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്.
ഇപ്പം അത് ക്യാൻസർ എന്നല്ല ഏതൊരു രോഗമാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും. ഇഷ്ടപ്പെടുന്നതിനരാ കഴിഞ്ഞാൽ നമ്മളും അത്രയും നമ്മൾ വീക്ക ആകും
ഉം
അപ്പം പിന്നെ ഇത്രയും വലിയ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ക്യാൻസർ എന്നുള്ള രോഗം വരുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ.
ഉം
ആ എന്നിട്ട്
അപ്പൊ അ ഈ ആ എ പാലേറ്റീവ് കെയർ സെന്ററുകള് അതുപോലെ തന്നെ എ ഇത് ഇവരെല്ലാം ആ രോഗികളെ ഞാ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ഇ ത് തരം അസുഖമാണെങ്കിലും രോഗികൾ രോഗികൾക്ക് നമ്മള് കൂടുതൽ കെയർ കൊടുക്കണം. അതുപോലെ അതേ സമയം ഇത് കണ്ട് നിൽക്കുന്ന. ബന്ധികൾക്കും അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കും, കൂട്ടുകാർക്കും, സുഹൃത്തുക്കൾക്കോ ആർക്കായാലും അവർക്കും. പാരലാ നമ്മൾ ഒരു കെയർ കൊടുക്കണ്ടേ അതായത് ഒരു ഗ്ലോബലി എടുത്ത് നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അസുഖങ്ങള് വന്ന് അവരെ. ഏ അവരുടെ മരണം വരെ അവരെ നോക്കി ഇവരുടെ ഇവരുടെ രോഗം കണ്ട് ഡിപ്രസായിട്ട്. അവർക്ക് ഈ ഇത് ഇത് മൂലം അസുഖങ്ങൾ ബാധിച്ച് ഇവരുടെ ആ ജീവിതം കോഞ്ഞാട്ടായി പോയ കുറെ കേസുകളുമുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്താണ് അതിനെ നമുക്ക് എന്ത് ചെയ്താ പറ്റും അതിനെ മാറ്റി അത് ഒരു വേറൊരു രീതിയിൽ അതിനെ കാണുമ്പോ
നമുക്ക് അവർക്ക് വേണ്ടിട്ട് നമുക്ക് നമുക്കൊരു മെന്റലി സപ്പോർട്ട് ആണ് അവർക്ക് വേണ്ടത്.
ഉം ഉം
അതിനായിട്ട് പുതിയ ഇതേപോലെ ഇവർക്ക് വേണ്ടി ഉള്ളവർക്ക് ഈ ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടി തന്നെ. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പഠിച്ച് അവർക്ക്. വേണ്ടി തന്നെ നിൽക്കുന്ന ഒരു കുറച്ച് പേര് ഉണ്ടാവണം. എന്നുള്ളതാണ് എനിക്ക് മീൻസ് അവര് എപ്പാ വേണമെങ്കിലും വന്ന്. അവർക്ക് വേണ്ടി നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കൂടെ നമ്മളും ഉണ്ട്. എന്നൊരു മൈൻഡ് അവർക്ക് വരുത്താൻ വേണ്ടിയിട്ട്.
ഓക്കെ
അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഓക്കെ ബൈ.